ഹലോ
ഹലോ കേൾക്ക്ണില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ആഹ് ഇപ്പ കേൾക്കാവോ ആഹ് കേൾക്കുന്നുണ്ട് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ആഹ് കേൾക്കുന്നുണ്ട് ആഹ് സുകായിട്ട് ഇരിക്കുന്നോ ആഹ് സുഖം എന്ത്ണ്ട് വിശേഷം നല്ലതായിട്ട് പോണ് സുഖം എവിടെ ആഹ് ഇവിടെ സുഖാണ് വീട്ടിൽ ആരൊക്കെണ്ട് വീട്ടില് കുറെ ആൾക്കാര്ണ്ട് ആഹ് അങ്ങനെയല്ല ആഹ് അതെ ആഹ് മാരീഡ് ആണ്
ആഹ്
ആ ശരി ഞങ്ങള എവിടെയും ജോയിന്റ് ഫാമിലിയ ആണ് എല്ലാരും ഉണ്ടാവൂല്ലേ എല്ലാരുംണ്ട് തറവാട് വീടാ തറവാട് വീ
എല്ലായിരിക്കുന്നത്
മക്കളൊക്കെ ആഹ് അതെ അതെതെ
മക്കള് എനക്കൊര് കൊച്ചുണ്ട് ആങ്കൊച്ച് പ്പൊ പടിയോ എനിക്ക് രണ്ട് രണ്ട് മക്കൾ മോളാണ് മോള അല്ലേ രണ്ടും മോള അതെ
ഉം ശരി ശരി കൊച്ച് പഠിക്കണ്ട് സെക്കൻഡ് ക്ലാസ്സില്ല സെക്കൻഡ് സ്റ്റാൻഡേർഡ്ല പഠിക്ക്ന്നേ
ആഹ് എന്റെ മോള് വെലുത എൽ കെ ജിണ് ചെറുത് അങ്ങനൻവാടി പോണ്
ആഹ് ശരി ശരി
ല്ല ഞൻ അക്കൗന്റിങ് കഴിഞ് ചേർന്നിട്ടില്ല നോക്ക്ണ്ട് ഇങ്ങളോ ഹസ്ബൻന്റെ അക്കൗണ്ടന്റ് ആണ് ഇവിടെല്ല അബ്രോഡാണ് ആണല്ലെ ശരി ശരി ഞാൻ വർക്ക് ചെയ്യ്ണ്ട് ഞാൻ ടീച്ചറാണ് സ്കൂ ആണോ ഏഹ് ഏഹ് ആഹ് സുഖണല്ലോല്ലേ രാവിലെ ഒപ്പം പോവാലോ
ആഹ് രാവിലെ ഒപ്പം വിളിച്ചോണ്ട് പോകും തിരിച്ച് വരുമ്പോ ഞങ്ങള് സ്കൂൾ ബസ്സിലേക്ക് ഇങ്ങോട്ട് കേറി വരും ഉം
ഭക്ഷണം കഴിച്ചോ ഇപ്പൊ ബിസി ടൈം ആണല്ലോല്ലേ എഴത്തന്നൊക്കള്ളേ
ആഹ് അതെ അതെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു ഇനിവനെ പഠിപ്പിക്കണം
ആഹ് പിള്ളേരൊക്കെ പഠിച്ച് കഴിഞ്ഞോ സ്കൂളി പോയല്ല ഇന്ന് ആഹ് പോയിരുന്നു
ഉം ശരി ശരി മഴണ്ട അവിടെ
മഴപ്പം കുറവാണ് ഇന്നൊക്കെ നല്ല കുറവാണ്, നല്ല വെയിലായിരുന്നു. അതെല്ലേ ആഹ്
ആഹ് ശരി ശരി ഇവിടെയും മഴയൊക്കെ ഇപ്പൊ കുറവാണ് ഇന്നലെ.
ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് ചെറിയൊരു ചാറ്റമഴ മാത്രം ആഹ് അതെ. അങ്ങനെയിരിക്കുന്നു.
പക്ഷേ അത് കഴിച്ചോ.
അത് കഴിച്ചോ, ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടേ ഉള്ളൂ ഇപ്പ കുറച്ച്. സേലം ആയിട്ടുള്ള ആഹ് ഇനിയിപ്പോ എല്ലാം റെഡിയായോ. ആഹ് അല്ല അത് രാവിലെ സ്കൂളിൽ പോണന്റെ മുന്നേ തന്നെ ഒക്കെ സെറ്റ് ആവല്ലോ. ഫുഡൊക്കെ പിന്നെണ്ടാക്കലില്ല ആഹ് ഒത്തിരി പേരില്ലേ അപ്പൊ. പിന്നെ രാവ്‌ ഒരു നേരം വെച്ചാൽ മതിയോ, ആഹ് അത് മതി ഒരു നേരം ഉണ്ണാം, കുറെ വയ്ക്കും അപ്പൊ പിന്നെ. കൊഴപ്പമില്ലല്ലോ.
ആഹ് എല്ലാരും കൂടെ ചേർന്ന് വെക്കുവോ എത്ര പേരുണ്ട്.
ഞങ്ങള് മൂന്ന് നാല് അഞ്ച് ആറ് ആറാളുണ്ട്. പിന്നെ മക്കളും എല്ലാർക്കുണ്ട് ര രണ്ട് രണ്ടു വയസ്സ് കുട്ടികളും. ഓരും പിന്നെ ആണോ ഉം ഉം ചേട്ടൻ അനിയന്മാർ ഒന്നിച്ച് വരൂല, ആവൂല അതെ അതെ. ഓ
ഉം ഉം ശരി ശരി എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണോ പിള്ളാര്.
ആണോ പിള്ളേരൊക്കെ അല്ല എല്ലാരും വേറെ വേറെ. അങ്ങനെ ഒക്കെ സെയിം എജ് ആണ്, പക്ഷെ വേറെ സ്കൂളിലാണ്. അതെയോ അതെന്നാ ഉം പറ്റി അങ്ങനെ വിട്ട് അല്ല അത് അവർ. നമ്മളെ വീട്ടിൽനിന്നും പോകാനും ഇവിടെന്ന് പോവാനും അങ്ങനെയുള്ള സ്കൂൾ നോക്കി ചേർത്തേ. എന്നാ പിന്നെ രണ്ട് സ്ഥലത്ത് നിന്നും പോവാലോ ആഹ് ആഹ് സ്കൂൾ ബസ് ഉണ്ടാവുള്ള. സിബിഎസ്ഇ നോക്കിട്ടേ ആഹ്. ഉം അങ്ങനെ ചെയ്തു ഉം പിന്നെ എപ്പളാ ഉറങ്ങാ ഇപ്പൊ രാവിലെ വെക്കും അല്ലേ, ആഹ് അതെ എല്ലാം രാവിലെ ആകും.
ഇവിടെ അങ്ങനെയല്ല രാവിലെ എന്ത് വെച്ചാലും വൈകുന്നേരം പിന്നെയും വെക്കണം. ആഹ് എല്ലാം അപ്പപ്പം വെക്കണം ഇവിടെ. ഉച്ച ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ രാവിലെ വെക്കുന്നത് കഴിക്കാവുള്ള. രാ വൈകുന്നേരം വന്നിട്ട് രാത്രി കഴിക്കാൻ നേരത്ത് വെച്ച്. ചൂടായിട്ട് വെക്കണം അങ്ങനെ പറ്റുള്ളൂ ഇവിടെ. പണിയാണ്.
ആണ് എല്ലാവർക്കും നല്ല സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ആഹ് ട്യൂഷൻ ഇണ്ട് ഉം അത് കഴിഞ്ഞു. ട്ട് അല്ലെ അങ്ങനെ. എല്ലാരും കൂടെ വെക്കലാവുല്ലല്ലേ, ഇല്ലില്ല ഞാനും അമ്മ മാത്രം.
ആഹ് ശ
ഹ് ഹസ്ബൻഡിന്റെ ആങ്ങള് അപ്പം പോയി പോയിട്ട് രണ്ട് വർഷമായി ഉം. വേറെ വീട്ടിക്ക് പോയി കാർന്നവരൊക്കെയുണ്ട്. ഞങ്ങളും കാർന്നുവരും മാത്രം.
അമ്മ അച്ഛൻ കുറെ പേരുണ്ട് വല്യമ്മ. അങ്ങനെ കുറെ പേരുണ്ട്, എട്ട് ഞങ്ങള ഏഴ്.
ചോറ് തന്നെയാണോ അതോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണോ. രാത്രി ഇല്ല ചോറ് തന്നെയാണ് എന്നും.
ഉം ചപ്പാത്തിയൊക്കെ ആവുമ്പോ ഭയങ്കര പാടല്ലേ ഇത്ര പേർ
അല്ലെ ആഹ് നല്ലപാടാ ഉം.
ഉം ഭയങ്കര പാടാണ്.
ഉം ഉം ഭയങ്കര പാടാണ്.
ഇവര് ഇപ്പഴ ഉറങ്ങലക്കെ ലേറ്റ് ആയിട്ടാ അവിടെ എങ്ങനഇണ്ട് ഇപ്പൊ
ആ ലേറ്റ് ആകും
ആ ലേറ്റ് ആകും ഏ എങ്ങനെ പതിനൊന്നുമണി മക്കൊക്കെ എങ്ങനെയാ ഒറങ്ങാ
അവിടെയാ
ഇവിടെ വേഗം ഉറങ്ങും ഒമ്പത് മണി ഒമ്പതര ആവുമ്പത്തിന് ഉറങ്ങും
ഉറങ്ങും അല്ലേ ആ ഇവിടെ വീക്കെന്ഡ ഒക്കെ ആകുമ്പോം ചേട്ടനാനിമാരെല്ലാവരും
എല്ലാവാരും പിള്ളാരും ഒക്കെ ആയിട്ട് എല്ലാരും ഒക്കെ വരും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഒത്തിരി താമസിക്കും നാത്തൂന് മാ രൊക്കെ വന്ന കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒറക്കോംല്ല വർ ത്താനോം പറഞ്ഞ് പിന്നെ കളിയും അ ആ ആ പിള്ളോരൊക്കെ ഒന്ന് കൂടി കഴിഞ്ഞാല് ആ ആ കയ് പിടിക്കണ്ട ഭയങ്കര ബഹളായിരിക്കും
പിള്ളാരെ
പിള്ളാരന്നെ എല്ലാം കിടന്നോ ഇല്ല കിടന്നിട്ടില്ല ഞാൻ അവിടെ ആക്കി പോന്ന എന്നെ വിളിക്കണം ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ ആ അതെ രണ്ട് ഇല്ലാതിരിപ്പുണ്ടല്ലോ രണ്ട് സെയിം എയ്ജ് ആയത് കൊണ്ട് തല്ലാണ് എപ്പളും കചറേണ് ആ ആണല്ലേ ഉം ഉം ആ ഒരു ഡിഫറന്റ് ഇപ്പഴും വഴക്കൊക്കെ ആണ് ആ അതെ ആ ഒരാള് എടുക്കണ സാധനം രണ്ടാൾക്കും വാണം
വേണം ആഹ ആ ആ സി ബി സി ഇ സ്കൂളിലാണോ പഠിക്കുന്നെ
സ്കൂളിലാണോ പഠിക്കുന്നെ ആ ഒ എൽ കെ ഓള്
ശരി ശരി ശരി അംഗവാടി അടുത്താ
അല്ല ഞാൻ കൊണ്ടക്കണം കുറച്ചു നടക്കാണ്ട് അതല്ല
ശരി ശരി ശരി ഇപ്പൊ അങ്കൻവാടിൽ എങ്ങനെയാ ആ അവിടെ
ഫുടൊക്കെ അല്ലെ അവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയ അംഗവാടിയിലെ ഫുടൊക്കെ അവാു അതൊക്കെ ഉഷാറ ടീച്ചർമാർഷരാണ് പിന്നെ ഫുഡൊക്കെ ചൊവ്വാഴ്ചകളുടെ പാല് എല്ലാം ഉണ്ടല്ലോ കടല ഉ നല്ലതണ്ട് പായസ ഉ നല്ലറ ആ മുട്ട ഉണ്ടോ അറില്ല പാലുണ്ടല്ലോ ഒരു ദിവസം ഇല്ല ദിവസവും ഇണ്ടോ അല്ലല്ല ഒരു ദിവസം ആഴച ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് പാലുണ്ട് പിന്നെ
ആഹ
ഇണ്ട് ഉഷാറായില്ലേ ചോരാണ് പിന്നെ ഡോസ്സമം ഇഡലിൻ അങ്ങനെ എന്തോന്ന ഉണ്ടാാവും നല്ല ഉഷാർാണല്ലോ ഇപ്പൊ അങേനടവാടിയിൽ ആ അങ്ങനെയൊക്കെ ഉണ്ട്
ഓ ശരി ശരി അതുപോലെ ഇപ്പ ഉപ്പുമാവൊക്കെ കൊടുത്ത വിടാറില്ലല്ലോ അവിടെത്തന്നെ വെച്ച് കഴിപ്പിച്ചിട്ട
ആ ഇല്ല ഇല്ല ആ അതെ അവിടെ അവിടെന്ന് തന്നെ കൊടുത്ത് അത കിട്ടേ വിടുള്ളൂ
ആഹ നല്ലാണ് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ആ അതെ അതെ
അതതെ വീട്ടിലൊക്കെ കൊണ്ട വന്ന കഴിഞ്ഞാ പിള്ളോര് കഴിക്കില്ല പിള്ളാര് സ്നാക്സും കഴിച്ച അങ്ങനെ നടക്കും
അപ്പൊ അവർക്ക് ആ ഒരു ഇത് പോ
ല്ലല്ലോ
നല്ല പദ്ധതിയാണ്
നല്ല പത്തിയാനല്ലർ ഇങ്ങ്നെ ഒക്കെ കൊണ്ട് വരുന്നേ അപ്പ അങ്ങനാണല്ലോ
ആ ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പം ബിരിയാണി ഒക്കെ ഇട ദിവസം ഉണ്ടെന്ന് പറയുന്ന കേക്കുന്നു
ബിരിയാണി അപ്പങ്ങള് ഗവൺമെന്റ് സ്കൂളിൽ ആയിരിക്കൂലല്ലേ അല്ല ഞാൻ സിബിഎസ്ഇ സ്കൂളിൽ ആണ് ആണോ
ഉം അല്ല ഇങ്ങനെ കേട്ടു ഏ ഇങ്ങനെ ഗവൺമെന്റ് സ്കൂളിലും ഒരു ദിവസം മൊട്ട ചിക്കൻ ഇതെല്ലാം ഓരോ ദിവസം ഓരോ കറികളാെന്നാ പറയായുന്നത്
ആ നല്ല ഉഷാറാണോ ഇപ്പൊ
ആ അതെ അതെ
അപ്പൊ പഠിക്കൻ നേരാത്ത് കാടല ചെറുപറ ചെറു പയർ
ചോറ് അങ്ങനെ മാത്രമല്ല ഇണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പിന്നെ പിള്ളേർക്ക എല്ലാം ചില കടല ചില സ്കൂളുകളിലൊക്കെ
പാപ്പിക്കണ്ടെന്നാ പറയുന്ന ആ ആ
ഉം ഇഡ്ലി ദോശ ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ സാധനങ്ങള ഉണ്ടെന്നാ പറയുന്നത് അവിടെ അങ്ങനെ
അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ എവിടെ ഇവിടെ ഇവല് പോണ് നികള്ടെ സ്കൂളുകളിൽ ഒക്കെ ഇവിടെ സി ബി എസ് ഇയോ അ ഗവൺമെന്റ് സ്കൂൾ ആ ഉണ്ട്ണ്ട്ണ്ട് എല്ലതുുംണ്ട് പക്ഷരുണ്ട് ആ ഉണ്ട് ഓ ശരി ശരി ഇബാല് പോകണടുത്തില്ല അവിടെ പോവണടുത്ത് നമ്മൾ സ്നാക്ക്സ് കൊടുക്കണം പിന്നെ
ആ
ഫുഡിന് ഫുഡ് എല്ലാംമാണ് ആണല്ല കൊടുക്കുക
ആ
ആ സി ബി എസ് ഇ ഒണ്ടാവോ കൊച്ചിൻ സ്നാക്ക്സ് കൊടുത്ത് വിടണത് അലൗഡ് ആണോ ആഹ് ഒക്കെ കൊടുത്തടണം ആഹ് അലൗഡ് ആണ് ഓ ശരി ശരി ഞങ്ങടെവടൊക്കെ സ്കൂളില് സ്നാക്സ് ഒന്നും അല ലോഡല്ല അല്ലെ ഫീ വാങ്ങിയാല് അവര് കൊടുക്കലാ? സ്കൂൾന്ന് കൊടുക്കലാ അല്ലല്ല സ്നാക്സില്ല സ്നാക്സ് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ
കൊണ്ടുവരണ്ടെന്നും പറഞ്ഞ ഒരു റൂൾസ് കൊണ്ടുവന്നു
അക്ഷെങ്കീ ഉച്ചഭക്ഷണം പിള്ളാര് കഴിക്ക്‌ണില്ല ഈ സ്നാക്സ് കഴിച്ച് കഴിഞ്ഞാല് വിശപ്പില്ലല്ലോ പിള്ളേർക്ക് ക്ക് പന്ത്രണ്ടരയാവുമ്പ മ്മള് ലഞ്ച് ബ്രേക്ക്ല്ലേ അന്നേരപ്പ കഴിക്കു വെല്ലാ പിള്ളാ
ഴിക്കുവേല്ലാ പിള്ളാര് ആഹ്
അഹ് അപ്പം മുഴുവനും കഴിച്ചിട്ട് പോട്ടെ പിള്ളാര് തിരിച്ച് വേസ്റ്റാക്കണ്ടല്ലോ ഫുഡ് അത് കൊണ്ട് നാക്സൊന്നും
സ്നാക്സൊന്നുപ്പൊ കൊടുക്കാറില്ല. ആഹ് തെ
ഉം അവിടെ ഇങ്ങനെ
അവിടെ ഇങ്ങനെയൊക്ക പനിയൊക്കെ ഉണ്ടോ ആൾക്കാർക്ക്? ഏഹ് പ്പ കുട്ട്യ ക്കൊക്കെ പനിയും ഷ് ഇപ്പൊ പനിച്ച നല്ല ക്ഷീണോ ആണല്ലോ ആഹ് അതെ അതെ ഇവിടെ വീട്ടിലൊന്നാർ ക്കുല്ല വിടട്ത്ത വീട്ടിലൊക്കെണ്ട്ന്നർഞ്ഞേട്ട്
ആണല്ലേ? പനി ഇപ്പ വന്ന് കഴിഞ്ഞാ മാറൂല്ല പിള്ളാരെയൊക്ക സൂഷിക്കണം.
ആഹ് കാലാവസ്ഥ ഇങ്ങനെ മാറിവന്നിരിക്കുന്നത് കൊണ്ടെ ആഹ് അതെ അതെ അ പനി വന്ന് കയ് ഞ്ഞാ മാറാനായിട്ട് ഭയങ്കര ക്ഷീണമാ പനി മാറിയാലും ക്ഷീണം മാറൂല ആഹ് നല്ല ഷീണാണ് ള്ളോലൊക്ക പർഞ്ഞ ക്ക്‌ നല്ല ക്ഷീണാണ് വൊമിറ്റിങ്ങൊക്കെ ഇണ്ട്ന്നൊക്കെ പറഞ്ഞു
അതെ അതെ.
അതെഅതെ. എനിക്കൊക്കെ പനി വന്നിട്ട് രണ്ടാഴ്ചയായി ഇനിയും ചൊമ മാറീട്ടില്ല ഏഹ് പനി ച്ചോ?
ആ പനി വന്ന് കൊറഞ്ഞു. കൊറഞ്ഞിട്ട് രണ്ടാഴ്ചയായി. പക്ഷെ ചൊമ
ചൊമ മാറണെങ്കി കൊറച്ച് ടൈമ് പിടിക്കും. ആഹ് പനി മാറിയാലും ആഹ് പൊതുവേ എനിക്കൊക്കെ ചൊമെ ചൊമയും ജലദോഷം വന്ന് കഴിഞ്ഞാ മാറൂല.
ഓഹ് പിന്നെ ഈ പനിയും കൂടെ വന്നപ്പോഴ്ത്തേക്കും.
ആ ലീവ് ഇടുത്തതേനി? അതെ അതെ അതെ.
ആഹ് ലീവൊന്നു ഇല്ല ആ പനിയുടെ സമയത്ത് മാത്രം ലീവെടുത്തു ആദ്യത്തില് ലീവ് എട്ത്തിട്ടില്ല